ഹലോ
ആഹ് ഹലോ കേൾക്കില്ലേ ആഹ് കേൾക്ണ്ടല്ലേ
ആഹ് എ എന്തർത്തനം സുഖാല്ലെ റാഹത്താണ് കൊ പ്പൊന്നുല്ല ചായ് ചായ കുടിച്ചോ
ന്ത ഓഹ് ചായക്കെ കുടിച് ബാങ്കോടുക്കാനായില്ലേ ആറുമണി ആവാനായില്ലേ ഞാന് മോനിങ്ങനെ മുറ്റത്ത് ആ തൊടീന്റെ അപ്പറത്ത് കൊറച്ച് കാടേള്ണ്ട് ഞങ്ങളതല്ലാ അപ്പറത്ത് തൊടു അവ്ടങ്ങന ഓൻ പാമ്പിനെ കണ്ടിന്ന് പറഞ്ഞപ്പോ ഞാന് ഞങ്ങളിങ്ങനെ പൊറ്ത്ക്ക് എറങ്ങി നോക്ക്യതാ അയ്റ്റങ്ങള് അവ്ടത്തെ താമസല്ല ഓര് വീട് ഇട്ക്ണതേ ഉള്ളൂ ക്ഷെ ഒര് ഇന്നാള് ഇങ്ങ കാടായ്പ്പോ ഞങ്ങൾ പറഞ്ഞപ്പോ ഓല് കാട് മെഷീൻ കൊടുന്ന് വെട്ടിനി പയച്ചങ്ങന്ന് കാടായിക്ക്ണ് മഴപെയ് താല് പിന്നിം
മയ പെയ് മഴപെയ്ത പിന്നിണ്ടാഉ
പിന്നീണ്ടാവും പ്പൊ ഓൻ പറഞ് അവടെ കണ്ട്ന്ന് മോന കളിയ്ഞ് വെരേഞ് ഫുട്ബോൾച്ച് ഫുട്ബോളിന് പോയിട്ട് അപ്പൊ ഓന് പറഞ്ഞ് ടോർച്ച് എടുത്ത് പോയോക്ക് ന്ന് പറഞ്ഞ് പോയോക്കുമ്പം എൻക്ക് പേടിയവ ഞാങ്ങട്ട് പോന്നു അവിടെ ടി കാടാണ് കാടിന്റെ ഉള്ളില് ഒളിച്ചിണ്ടാവും
വല്യ കാടായിക്കാരം
ആ അതൊരു ഉറ്റാണ് ഉറ്റക്കെ ങ്ങനെ ഈ വള്ളി പുല്ലില്ലേ ഒരു വള്ളി ഇങ്ങോട്ട് നറഞ്ഞാണ്ട് അങ്ങൻത്തെ ഒരു പുല്ലും നിറഞ്ഞണ് പിന്നെ വേറെയും പുല്ലെളുണ്ട്
അയ്ന്റുള്ളിലായ
ണ്ട് അന്നടെ പണിക്കാരൊക്കെണ്ടായ്ന്ന് സിറ്റോട്ടൊക്കെ വാർത്ന്ന് അയിന്റെ അടുത്ത് ആഹ് അയിന്റെ ഉള്ളില് എവ്ടെ ഇണ്ടാവും കളി ഞ്ഞി അങ്ങട്ട് കല്ലെറിയല്ലേ ട്ടോ ഇങ്ങട്ട് പോന്ന എവിടെണ്ടാവും ഇഞ്ഞിപ്പോ പോയോ ഞ്ഞി കണ്ടാത്തന്നെ കൊല്ലാനുള്ള ധൈര്യല്ല ഇനിപ്പ അയ്നെ കണ്ടിട്ടില്ലേഖി ഇനി പേടി
ഏ പിന്നെന്താ ചായക്കെന്താ കടി ഇന്ന്
കടി ബേക്കറി കടിന്നെ കപ്പ് കേക്കെന്തോ കൂട്ടേക്കെ
തന്നെ
ഉം ഞങ്ങള് ചെലെപ്പ ചായടുച്ചു ചെലപ്പ ചായടിച്ചുല എന്തലു കടിളൊക്കെ ഇണ്ടെകി ചായടിച്ചു രാവിലെ ങ്ങനെ ചായ കുടിച്ചു വൈന്നാരം പിന്നങ്ങനെ കുടിച്ചലില്ല
എന്ത് ആ പക്ഷേ എന്തെങ്കിലും ഒക്കെ ചെലപ്പൊ കുട്ടിള് ന്തെങ്കിലും കടിണ്ടാക്കിറഞ്ഞ ചെലെപ്പോക്കെ നെയ്യപ്പം എന്തൊലൊക്കെ ഇണ്ടാക്കാണങ്കി അപ്പരു ചായ അല്ലെ ഇണ്ടാക്കലില്ല
ആഹ്
ഞാ വള്ളം കലക്കി കുടിച്ചി ഇവടെ ഫാഷൻ ഫ്രൂട്ട് ഫാഷൻ ഫ്രൂട്ട്ന്റെ വള്ളം ഇണ്ടാക്കിന്ന് അത് കുടിച്
അത് വീട്ടിലുണ്ടോ
ആഹ് ഇവടെ ഇണ്ടായതാ ഞങ്ങള് കുരു കളഞ്ഞാണ്ട് അങ്ങനെ ഇത് തൈ ഇണ്ടായന്ന് ആ തൈയ്യ് വലുതായി കഴിഞ്ഞ പ്രാവശ്യം ഇണ്ടാവായ്ട്ട് ഞങ്ങളത് വെട്ടിട്ടീന്ന് ഇന്നിട്ട് പിന്ന അയച്ച തീർത്ത് ഇപ്പം രണ്ടമത് പ്രാവശ്യം ഇപ്പ കായണ്ട്
പന്തലൊന്നും കെട്ടിയില്ല ഒരു അടക്കപ്പായമ്മരണ്ട് ആ മരത്ത്മ്മക്കൻ കേറീങ്ങാണ്ട് അയിമ്മൽ ഇണ്ടായിക്ക്ണ് ഇപ്പ രൺ ഇപ്പഴാ ഇണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇണ്ടാവായ്ട്ട് ആകെ അടക്കപ്പഴങ്ങട്ട് കൊമ്പൊക്കെ പോയി പോയി അതുമേൽ അങ്ങോട്ട് പന്തലായണ്ട്
ആഹ്
ന്നിട്ട് പിന്നത് വെട്ടിട്ട് വെട്ടിട്ടാണ്ട് പിന്നീത് തെയ്ത്തിങ്ങാണ്ട് ഇപ്രാവശ്യം മഴ വീണ്ടും തെഹ്‌ത് അയ്മ്മപ്പൊ കൊറച്ച് കായ്ണ്ട്
തന്നെ
അ പന്തലട്ടിട്ടൊന്നും ഇല്ല അടക്കപയത്തിന്നെ മേലെക്കൂടാണ്ട് പടർന്നു
ഏഹ്
കിടക്ക ഇങ്ങനെ മഞ്ഞ കായ ആകുമ്പോ വേം പറിച്ചില്ലേങ്കി വാവലും കൊണ്ട് പോകെ എപ്പോഴെങ്കിലും ഒന്ന് കിട്ടാൻ വിചാരിച്ച് നമ്മൾ നോക്കുമ്പൾ കാണുണ്ടാവില് വാവൽ ഒക്കെ വന്ന് കൊണ്ടുപകും ഏതാ അറിയില്ല ഏതാ പാട്ടൊന്ന്
അടക്കപ്പായും എന്ത് സാധനങ്ങള ഉണ്ടലും ആവലാള് കുറച്ച് മ മ മാ മാങ്ങക്കെ
അടക്ക് അടക്കപയ ഉണ്ട് അതിനൊന്നും ഇങ്ങ ചനച്ച് ഇതാകുമ്പോത്തന് ഞങ്ങള് ചിലപ്പോ ഞങ്ങള് അടീത്തൊക്കെ കീസിട്ട് കെട്ടിക്കും കീസിട്ട് കെട്ടി വെച്ചാല് കൊറ്ച് റച്ച് കയ്ഞ്ഞ നമ്മൾ ഇങ്ങനെ പോയി നോക്കിയാൽ മതിലോ കിസ് അങ്ങനെ കിട്ടും അല്ലെങ്കിൽ അതും കിട്ടൂല വലുത് വലുതൊക്കെ കാണാൻ നിലത്ത് ത്ത് വീണടുക്കണ്. ഞമ്മള് കാണൂല്ല. ഓല് അതൊക്കെ കണ്ട് കടിച്ചിട്ടുണ്ടാവും. പിന്നെ പിന്നെടുക്കാൻ പറ്റൂല്ലല്ലോ.
ആഹ് ആഹ്
അടക്കാപയംപ്പളുംണ്ട് ആയതായത് ഇങ്ങനെ ഞങ്ങൾ ചെലപ്പോ ഇങ്ങനെ കീസിട്ട് കെട്ടിവെക്കും. മയ ആയോണ്ട് വേം പറച്ചണം. നല്ലോം പൂത്തായ്ല് പുയ്ക്കളുണ്ടാവും
ആഹ് ആഹ് മയങ്ങനെ പെയ്യുന്നോണ്ടേ
മയാണ്ടാവൂല്ലല്ലോ. ഇന്ന് മയ
ആഹ് ഇന്ന് മയയില്ല. രാവിലെ ആറ് മണിക്ക് നല്ല മയണ്ടായിനി. ആഹ് ടോർച്ച് ഓഫ് ആക്കിയാ. റിഷു ടോർച്ച് ഓഫാക്ക്. ഇന്ന് ആറ് മണിക്ക് നല്ല മയണ്ടായിന്. ഇപ്പ മയ ഇല്ല. കൊർച്ചൊക്കെ വെയിലെറ്ച്ച്.
ഉച്ചക്ക് പെയ്തത് പിന്നെ മയ പെയ്തിട്ടില്ല. പിന്നെങ്ങനെ മൂടി
ആഹ് അതന്നെ. മൂടിങ്ങനെ നിന്നീനി. തുണ്യാളക്കെ പൊറത്തക്ക് ഇട്ട് പിന്നെങ്ങനെ ഇട്ത്തെച്ചും ഇതൊക്കെ കയിഞ്ഞ്. കൊറേ ഒണങ്ങിയൊക്കെ ചെയ്ത്.
ആഹ് ഇത് അതന്നെ. ഇവടെ അകത്തൊക്കെ ശരിക്കനും തുണികളാ ഒണ ആഹ് പെരും മയല്ലേ? തുണികള് ശരിക്കും ഒണങ്ങാര്ണ്ട്. ഓണങ്ങാഞ്ഞിട്ട് ഒര് സ്മെല്ല് കിട്ടും. ങ്ങനെ ഒര് സ്മെല്ല്
കുട്ടിയാളതോക്കെ ഉണങ്ങാഞ്ഞാലും ഗതിയേടാ. സ്കൂൾക്ക് ഇങ്ങനെ പോണോണ്ടേ. യൂണിഫോമും ഇതൊക്കെ
എത്ര ഇണ്ടായാലും തെകയ്ല്ല
ആഹ് അതന്നെ. അത് ശര്യാ. ശരിക്കൊണങ്ങാഞ്ഞാലേ അങ്ങനെ ഒരു സ്മെല്ലുണ്ടാവും ഇജ്ജവിടുന്നങ്ങ് പോന്നാ
പിന്നെന്തൊക്കെ?
പിന്നെ എന്താട്ടാ? നല്ല വർത്താനം. ങ്ങള് ഇത് വർ ക്ക് ചെയ്യിന്ണ്ടായിനോ എവിടെ എന്തേങ്കലും?
ഇല്ല ഞാൻ പഠിക്കേയ്നി
എന്തിന്? പ്ലസ്റ്റു? ഡിഗ്രിക്കോ? ഏഹ് ഡിഗ്രി കയ്ഞ്ഞോ?
ആ ആഹ് പിന്നെ മേരേജ് കഴിഞ്ഞാല് പിന്നെ പോയില്ല. മാരേജ് കഴിഞ്ഞിട്ടിപ്പോരു അഞ്ചു വർഷായിട്ട് ഇപ്പ ഒന്നിനും പോയി
ആഹ് ആഹ്
പിന്നെ പോയിട്ടുണ്ടാവൂല്ലല്ലേ? ഫുള്ളാക്കിയില്ലേ ഡിഗ്രി?
ആ പിന്നെ മോളുണ്ട്. മോളുണ്ടായി. പിന്നെ അങ്ങനെ പിന്നെ പിന്നെ ഇൻക്കൊരു ഇൻട്രസ്റ്റ് പോയി. അതെ പഠി, ആഹ് ഒന്നന്നേള്ളൂ
ആഹ് ചെറുതാ?
അവൾക്കിപ്പം മൂന്ന് വയസായി
ആഹ് ആഹ് അത് ശരി. പിന്നെ ഏതേലും കോഴ്‌സിന് ഒന്നും പോയിണ്ടാവില്ലല്ലേ?
പിന്നെ പോയില്ല. പിന്നെ എനിക്ക് ഇങ്ങനെ തോന്നുല്ലോ. മട്യാണ്. ഇപ്പോ മടിയാകും. വീട്ടത്തെ പണി ഒക്കെ കഴിച്ച്
അങ്ങനെ അതിൻ്റെ ബാ ക്ക് ബാക്കായിട്ട് പോണം. പിന്നെ മട്യായിക്കാനോ
വീട്ടിത്തെ പണിയതൊക്കെ കഴിഞ്ഞാലെ പോയി പിന്ന അത് തോന്നും പിന്നെ കാണാം ഹസ്ബൻഡ് പോയിക്കോന്നൊക്കെ പറഞ്ഞട്ടോ
ആഹ് മടി ആവുലേ പിന്നെ
ആഹ് മടിയാവും
വീടൊക്കായോ
ഇല്ല വീട് ആഹ് ഇവിടെ വീടുണ്ട് അങ്ങനെ വീട് വേറെ പോയില്ല
ആഹ് തറവാട്ടില് നിക്കാറില്ലേ
ഹസ്ബൻ്റിൻ്റെ എളെച്ചനൊണ്ട് പെണ്ണ്കെട്ടി
ആഹ് ആഹ്
കെട്ടാനേ ആവുന്നുള്ളൂ ആഹ് ആഹ് ആഹ് ആഹ് അത് ആകുമ്പോലെടുത്താ മതി ഒട്ടി ഇരിക്കണ്ട അങ്ങനത്തെ ഒരാവശ്യല്ല കെട്ടാന ആവാനായില്ല നല്ലെ
ആഹ്
ഇളയനെ പോലെ ഉം കല്യാണം കഴിച്ച് കൊടുന്നാലും കൊഴപ്പല്ല വിട്ടി നല്ല
ആഹ് ആഹ്
സ്ഥല കാണുമ്പ വേറെേ പെട്ടെന്ന് പോല അങ്ങനത്തെ പ്രാവശ്യല്ലേ തീശെ പോകണം ഇവിടെ സ്ഥലത്തൊക്കെ പിന്നെ ഉണ്ടാക്കിയാൽ മതി സ്ഥലം
സ്ഥലവുണ്ടാവൂലേ
ആഹ് സ്ഥലണ്ട് വീടുണ്ടാക്കാനുള്ള സ്ഥലക്കെ
ആഹ് അപ്പൊ പിന്നെ അങ്ങനൊക്കും പോലടുത്തതി ഞങ്ങക്ക് സ്ഥലൊന്നുല്ല ഞങ്ങളന്നെ സ്ഥലക്കെവാങ്ങി
ഏഹ്
ആദ്യം സ്ഥലൊക്കെ വാങ്ങി പിന്നെ ആഹ് പിന്നെങ്ങനെ ഒരോന്നോരോന്നിങ്ങനെ എടുത്ത് ഇപ്പം ഞങ്ങൾ കുടിരുന്നിട്ട് രണ്ടു വർഷായി
കൊറച്ചായോ
ആഹ് രണ്ട് വർഷവായി
എത്ര കുട്ടികളുണ്ട്
ഞങ്ങക്ക് രണ്ട് കുട്ടികള് രണ്ട് ആൺകുട്ടികള്
കുട്ടികൾക്ക്
ഉം
വല്യ മോൻ എത്രയിലാ
വല്യ മോന് ഓന് എട്ടാം ക്ലാസ്സില്
ഉും ചെറുതോ
ചെറുത് രണ്ടാം ക്ലാസ്സില്
ഉം ഹസ്ബൻ്റ ഉണ്ടാവുലേ
ആഹ് ഇവിടെണ്ട് ഇവിടെണ്ട് ഇവിടെ കൊറേ കാറച്ച് വർഷ ഇവിടില്ലേനി വീട് പണിയക്കാപ്പൊ അവടെന്നെന്നി പിന്ന ഞങ്ങള് ആരും പിന്ന പോയിട്ടില്ല പിന്നെ ഇവിടന്നെ ണ്ടാക്കി ഇവിടെന്നാക്കി പിന്നെ എങ്ങനെ ഒറ്റക്ക് ഞങ്ങക്ക് നിക്കാനും പേടിയാണ് അങ്ങനെ തൊട്ട തറവാടിന്റെ തൊട്ടടുത്തൊന്നുംഅല്ല കൊർച്ചപ്പൊർത്താണ് കുറച്ചട്പോണം ഞ എവ്ടെഅട്ത്ത ആഹ് പിന്നെ എട്തൊന്നും അങ്ങനെ വീടോളൊന്നും ഇല്ലേ പിന്നെങ്ങനെങ്ങനെ വീടൊളെ ഇപ്പനി വെര്ന്ണ്ട് എട്ത്തെട്ത്ത് ങ്ങനെഒരോട്തൊര് വീട്ഞ് വാർപെയ് ഞ്എളച്ചന് ന്റെനേരെമുന്നില് വാർ പ്പ് കെയ്ഞ് അപ്പൊർത്ത് തൊടുല് ഒരുപേരവാർപ്പെയ്ഞ്ഞ് അങ്ങനങ്ങനെ കുടിന്ന് വരുമ്പാളൊക്കാവും പോ പിന്നെ കൂടിര്ന്നാരും പിന്നോല് പോയില്ല ഇവടെ വടന്നായി
വീടിന്റെ പണിയൊക്കെ കയ്ഞ്ഞോ ഫുൾപണികയ്ഞ്ഞോ
ഇല്ല ഇല്ല ക്കൊർച്ചൂടി പണിണ്ട് അടി ഞങ്ങള്അടിഇട്ടില്ല കാർപ്പറ്റ് വിര്ച്ച്ക്ക
തെന്നെ
ആഹ് ആഹ് അടി കാർപ്പറ്റിരിച്ചിക്ക ആ ഒര്പണിണ്ട് അഹ് ഞ്ങ്ങനെങ്കിട്ക്കണം ഇങ്ങനെ കുടരിക്കണാ സമയത്ത് പിന്നെ ഞങ്ങൾ നോമ്പിനന്നെകുടി കണം ജാര്ച്ചപ്പൊ നോമ്പിന്റെര് കൊർചീസംമുന്നേ നോമ്പിനന്നെകേരണംന്ന് ആത്യേ ഞങ്ങള് വിചാര്ച്ചീ പ്പൊ അങ്ങനെണ്ടായി കൊറേ ക്കൊർച്ചാത്യാം പ്പഅന്നത്തെ കൊർച്ച്പണിഒക്കെ കൈച്ചാണ്ട് നല്ലോ ഷീറ്റ്ട്ടണ്ട് കേറി അങ്ങനെ ഞ് അടിടാൻള്ള പണിക്കെ ഉണ്ട്
ആഹ്
പിന്നെ എന്ത രാത്രി ഫുഡോക്കെ ഒരു രാവിലെ വക്കല് ല്ലേ
ആഹ് രാവിലെ വെക്കലേന്നെ ആനെണ്ടാവും ന്നെ ഹസ്ബന്റിന് ചപ്പാത്യാ അയ്ന് ചോറുന്നൂല അയ്ന് ഞാരാത്രി ഞങ്ങള് രാത്രി ഉണ്ടാക്കൂ രണ്ട് മൂന്ന് ചപ്പാത്തി
ഷുഗറ്ണ്ടോ
ഷുഗറൊന്നുല്ല്യ അയ്ങ്ങനെ ക്കൊറെ കാല ഗൾഫില ട്ടഔട്ന്നങ്ങനെ കുബ്ബൂസ് ച്ചപ്പാത്തി അങ്ങനെക്കെ തിന്ന് ശീലായിട്ട് അതേ അങ്ങനെഅയ്ന് മുത്ത ച്ഛന്ക്കെ ഗൾഫിലായിട്ടന്ന് ഷീലയതാ ഷുഗറൊന്നുല്ല്യ ക്ഷേഔട്ന്ന് ശീലായാണ്ട് ചോറ് രാത്രി കഴിക്കാൻ കഴയുല്ലാന്ന് ന്നട്ട് വിന്നെ ചപ്പാത്തി ഉണ്ടാക്കണം ചപ്പാത്തിയോ നീ ചെലേഅങ്ങനെ എന്തെങ്കിലൊക്കെണ്ടാക്കും ചോറ് ഏതായാലും ചോറല്ലാത്ത എന്തുണ്ടാക്കാ ച്ചെൽപ്പം മക്രൊണ്യോ അങ്ങനെ ന്തേലും ചേലോസം ണ്ടാകും
ട്ടെന്ത ഐകെന്താ ക്കറിണ്ടാവ
എന്തേലും കറി നമ്മള് ചോറ്ക്ക്ണ്ടാക്ക്ണ മീൻ കറിഒക്ക ണ്ടാവും മീന് തോന്നിം ചെൽപ്പം കുട്ട്യാക്ക് പൊരിച്ചും ചെൽപ്പോകറിആക്കി വെച്ചാണ്ട് കറി ആക്കി വച്ചാപ്പാത്തി ക്കും വെറ കറിണ്ടാക്കണ്ടല്ലോ വെര്ച്ച് മീന് കറിയാണ്ടാക്കും ചെൽപ്പോ അങ്ങനെ മീൻകറ്യോ ചെൽപ്പം കോയിട്ടാണെ കോഴികറ്യോ എന്തെങ്കിലും ഒരു കറിണ്ടാക്കും
ഏഹ്
ഉം
ട്ട് ഇന്ന് എന്തേയ്ന്ന് ച്ചോ
ഇന്ന് ആ ഇന്ന് മത്യയ്ന് മത്തി മത്തി കറിംവെച്ച് മത്തി പൊരിച്ചും ചെയ്ത്
ആ
കുട്ട്യാക്ക് കറി ഓൽക്ക് കറി ഇഷ്ടല്ല അങ്ങനെ പൊരിച്ചും ചെയ്ത് കറി വെച്ചും ചെയ്ത് കറിആയാല് പിന്നെ രാത്രിക്ക് ചപ്പാത്തി ണ്ടാക്ക്യമത്യല്ലോ
ന്നട്ട് എന്നുംണ്ടാക്കലാഅതൊ രണ്ട് മൂന്നാല് ദിവസത്തിന് ണ്ടാക്കി ഫ്രിഡ്ജ് വെക്കലോ
ത്തി ആദ്യം ഞാങ്ങനെ പെരത്യാണ്ട് വെക്കലീനി പെരത്തിങ്ങനെവെ ക്കു ഫിഡ്ജില് പിന്നെ ങ്ങനെ ചെലേസ് ചൊല് വാണ്ടാറിം ച്ചെലപ്പോല്ങ്ങനെ അപ്പൊ പിന്നെ രണ്ട് മൂനീസം കഴിയുമ്പോഅതൊര് സ്മെല്ലൊക്കെ വെരും ഒര് രണ്ടീസം മൂനീസം ഒക്കെപറ്റുള്ളൂ ഫ്രഡ്ജ അല്ലാതെപറ്റൂല അതിന്റെ കളറുംമാറും സ്മെല്ലും മാറും അയ്ന്റെഷ ഇപ്പ ഞാന് അന്നാന്നെക്ക്ല് കാരണം വാണോ വാണ്ടൊക്കെ വിളിച്ചു ചോയ്ച്ച് ചെൽപ്പോ വണ്ടാന്നും പറയും
ന അയ്കോട്ടെ ശെരി
ആഹ് ശെരിശെരി ഉം